ആഹ്
എന്താ വർത്താനം എന്താ നല്ലത് നല്ല വിശേഷം സുഖം തന്നെ
ആഹ് എന്താ ഫുഡ് കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ചു ഇന്നൊരു കല്യാണണ്ടായിനു. അവടെ പോയി വന്ന് ങ്ങനെ ഇരിക്കാണ് അപ്പവട്ന്ന് ഫുഡൊക്കെ കഴിച്ചു.
ആഹ് ബന്ധു വീട്ടിലേനൊ കല്യാണം.
ആഹ് വന്തു വിട്ട്ലേനു.
ഏഹ് എവടെണ് സ്ഥലം.
കൊർച്ച് ദൂരെടീ.
ഏഹ്
ഫുഡ അപ്പൊ അവ്ട്ത്തെ ഫുഡൊക്കെ കഴിച്ചു ക്ഷീണു കൊഴങ്ങി ഇവടെ വന്ന്ങ്ങനെ ഇര്ന്നപ്പോ വിളിച്ചതാ. നല്ല രസണ്ടായിനു കല്യാണൊരടിപൊളി കല്യാണേനു. ഇപ്പൊര് ആഹ് ഓഡിറ്റോറിയത്ത് വെച്ച്ട്ടേനു.
ആഹ് എന്താ ഫുഡൊക്കെന്തെയ്നു?
ഫുഡ് ബിരിയാണിണ്ട് മന്തിണ്ട്.
ഏഹ്
ഉം അത് പറ്റാത്തോൽക്ക് സാധാ ചോറും സാമ്പാർ അങ്ങനെ
ആഹ്
ഉം അങ്ങനെ അതും വാണ്ടാത്തോൽക്ക് വേറെന്തെക്ക്യോ അങ്ങനെ പിന്നെ ഗ്രീൻ ടീ അങ്ങൻത്തെ വെൽക്കം ഡ്രിങ്ക്, സ്വീറ്റ്സ്
നല്ല കെട്ടിക്ക്ണ കല്യാണോ?
അഹ് കെട്ടേനും ഹസ്ബൻഡിന്റെ ല ആഹ് പുതിയാപൾ ണ്ടെ വീട്ടിലേന്
ആഹ് ശരി
ഉം പെണ്ണതീറ്റൊന്നുല്ല പിന്നെ പോന്നു പെട്ടെന്ന് പോന്നു ഫുഡക കഴിച്ചു
ഏഹ്
പെണ്ണകത്താൻ കൊർച്ച് വൈകുന്നാണ് പ്പ പോന്നു
അത് ശെരി പെണ്ണിനെ കെട്ട്ന്ന്ത് ദൂരത്ത്ന്നാണോ
കൊർച്ച് ദൂരത്ത്ന്നാണ് അത്
എഹ് വേറെ ആരക്കെ എല്ലാരും പോന്നിന്യോ അല്ലാന്ന്
അല്ല എല്ലാരും പോയിനു എല്ലാരും പോയിനു ൻ ഓടിച്ചു കൊർച്ത് വല്യയ കല്യാണാ യപ്പ അങ്ങനെ പോയതേനു അല്ല വല്യോ ഓട്
പിന്നെ അത് ശരി
നല്ല വ്‌വ്ഉള്ളൊക്കെ നല്ല കാണാം നല്ല ര ഭംഗ്യ നല്ല ഭംഗിൺ ട്കാണാന് ഉള്ളൊക്കെ അല്ലാരും ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്
ആഹ് ആഹ് ഇപ്പോയത്തെ കാലാവസ് തേന്ന് തൻസരിച്ചും പോവാൻത്തെ കയ്യുലാന്നോ
ഉം ബേൻല ചൂടോ ഒരുപാട് വെള്ളാണ് ആവശ്യൊര് പാട് വെള്ള അങ്ങനെ പല്ല ഐറ്റം വെള്ളങ്ങളുണ്ട്ട്ട്ന്നാ ച്ച് വെള്ള ഡാർക്കും എത്ര വള്ള ഏത് വള്ള്യാണങ്കി ങ്കുടിക്കാ വാണ്ടീറ്റേ കാര്നപ്പതാണ് ഉം
ആഹ് ഇപ്പ അതാവാ ആഹ് അതാ വാണ്ടത് അത്രേ ശക്തമായ ചൂടാണ്
ചൂടാണ് ആഹ് അപ്പൊ ഏത് എവ്ട പോയാലാര് കല്യാണോട്ട് പോയാലര്കു ഫസ്റ്റ് വാണ്ട്യേത് വെള്ളാണ്
ആഹ് എങ്ങനെ ഉള്ളല് എങ്ങനെ പേ എസിയോക്കണ്ടോ
ഔ ഏസിക്കണ്ടായിട്ട് നല്ല വല്യയ ഓഡിറ്റോറിയം വല്യയ ഓഡിറ്റൊറിയം
ആഹ് അങ്ങനാവുമ്പതിനുള്ളിൽ ഇര്ക്കാകയ്യും
ആഹ് ഇര് ക്കാ വെ വെന്ന് കേറുമ്പള്ള ദാഹത്ത്നൊക്കൊര്പാട് വള്ളംണ്ടായാലും വെള്ളം കുട്ച്ചാൻ ങ്കി ട്ട്യാലക്കെ നല്ലൊരു സ്ഒര്താണ് പിന്നെ അയ്ന്റെ ള്ള്പോയിര്ന്നാ അത്ര ചൂടറീല
ആഹ് ഇന്നെ പൊർത്ത്ക്ക് പോരാനേ തോന്നൂല
ആഹ് പൊർത്ത്ക്ക് പോരാൻ തോന്നൂല ഫുഡ്ഡ്കയ്ക്കാൻ പോയ്ട്ട് അതിലേറെ വൃത്തിം നല്ല വൃത്തിള്ളൊരുത് സ്പൈസും കാര്യങ്ങളൊക്കെ ഉം നല്ല സ്പൈസുണ്ട് നല്ല സ്പൈസണുണ്ട് ഫുഡ്ഡറിയേ അതിലേറെ നല്ല ടേസ്റ്റ്ള്ള ഫുഡ്ഡ്
ആഹ്
ബിരിയാണി മന്തി പിന്നെ ബ്രോസ്റ്റ്
ആഹ് ആഹ് പലയാതി ഐറ്റംസ്ണ്ട്ലേ
ഉം ബീഫ് വര്റ്റ്യേതും അങ്ങനെ കൊറേ ആയിട്ട്
എഹ്
ഫുഡ്ഡ്കളക്കെ അങ്ങനെര് ഭാഗ
എൻ എൻക്കുണ്ടായിര്ന്ന് അങ്ങനെ ഒരു കല്യാണം
ആഹ് എന്നേണ്ടായ്ന്
ഇൻക്ക് ഇന്നേനു
എഹ് എഹ്
കെട്ടി പെണ്ണിന്റെ കല്യാണനു ആഹ് ആഹ് പെണ്ണിന്റെ കല്ല്യാണയിനു പുതിയണ്ണേനു ഇവിടെ
എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ
ഓ ഫുഡോക്കെ അടിപൊളി ബിരിയാണി ഉണ്ട- ബിരിയാണി ബിരിയാണി പിന്നെ ബ്രോസ്റ്റ് പിന്നെ വെൽ കം ഡ്രിങ്ക്സ് ഒര് മൂന്നോ നാലോ ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ സ്വീറ്റ്സ് സാള് പല ഐറ്റംസ് സ്വീറ്റ്സ് ചായകള് പല ആഹ് നല്ല നീലകളർ ചായക്കെ
ആഹ് അതൊക്കെ ഒന്ന് ടേസ്റ്റ്യ്യാൻ പറ്റി പച്ച കളറ് നീല ഓറഞ്ച് ഞ്ച്
അഹ് ആഹ്
ആ പല കളറുകളായിട്ടുള്ള ചായലെ
ആഹ് ഇപ്പൊ ഫുള്ള് അങ്ങൻതെ ഇപ്പൊ ഫുള്ള് അങ്ങനൊക്കേണ് ഓഡിറ്റോറിയത്തിലായാലും വീട്ടിലായാലൊക്കെ കല്യാണം
ആഹ് ഇപ്പൊ ഫുൾ അങ്ങ് സ്വീറ്റ്സ് ആണെങ്കി അങ്ങനെ
ആഹ് ആഹ് സെറ്റപ്പാണ് കല്യാണം പണ്ടത്തെ പണ്ടത്തെ പോലെ വീട്ടിലിങ്ങടെ ഒതുക്കിയ പരിപാടിയല്ല ഇപ്പൊ.
ആഹ് യേ നല്ല പരിപാടി എല്ലാ പരിപാടിയും നല്ല ഫുഡും കാര്യങ്ങളും
ജനങ്ങളെ വിളി ആ ജനങ്ങളെ വിളിച്ചിട്ട് ഇങ്ങട്ട് ഒത്തരമടെ കഴിച്ചിണ പരിപാടിയാണ്. പിന്നെറഞ്ഞാല് ഡ്രസ്സ്കോഡ് ബന്ധുക്കാർക്ക് മാത്രം ഡ്രസ്സ്കോഡ് പറഞ്ഞാണ്ട്
അത് അത് വീട്ടിലോ അല്ല ആ കുടുംബത്തിലോല്ല തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ
അഹ് ആഹ്
അപ്പ എല്ലാരും ഒരേ കളറ് ഡ്രസ്സും
ആയ്
പിന്നെ അറിയത് ഈ വീട്ടിലാരു കുടുംബത്തിലാകുമ്പോക്ക പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും ആഹ് ആഹ് അറിയ ഡാൻസും പരിപാടികളും അങ്ങനെ
ആഹ് ഇ ഇപ്പയ്നി കുട്ടികളേറെ ഉമ്മമാർക്കാണ്
ആഹ് ഉമ്മമാരും ഉണ്ട് അതേ ഡ്രസ്സ് കോഡിലും കാര്യങ്ങളൊക്കെ അവര മുന്ന്
ആഹ് ആ ഓർക്കാണ് ഇപ്പൊ ഡാൻസും കാര്യങ്ങളും പിന്നർഞ്ഞ ഇപ്പത്തെ കല്യാണംപർഞ്ഞ പണ്ടത്തെ പോലല്ലേ പണ്ട പണ്ടറഞ്ഞാൽ നമ്മള് തലേന്നത്തരു കല്യാണം കല്യാണം ഇല്ല അന്ന് പുതിയണ്ണിൻ മൈലാഞ്ചിയിടും ബാക്കിയുള്ളവരെ ചുറ്റും ഇരുന്നാണ്ട് മൈലാഞ്ചിടും അങ്ങൻതൊരു സംഭവള്ളേനോ ഇപ്പ അതല്ല ഒരു എട്ടീസം മുന്നേ കല്യാണം തുടങ്ങാണ്. അറബിക് ഡാൻസായിട്ടും അറബിക് ഡിസൈന് മെഹന്ദി ഡി സൈന് പിന്നെ വംഗൂലി എത്ര തരം കല്യാണങ്ങളാണ്
ഓരോ ദിവസം ഓരോന്നായി ഇതും അതേപോലെ നാല് ദിവസായിണ് തുടങ്ങിയിട്ട് അത് ഇന്നലെ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെനി ഇന്നൽക്കത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി ഇന്നലി ഒന്ന് പോയികാണ്ട് പോന്നു കുറച്ച പരിപാടി കണ്ട് പരിപടികളൊക്കെ ചെറുതായിട്ട് അപ്പോ അതൊക്കെങ്ങട്ട് കണ്ട്കാണ്ട്
ആഹ് ഞാൻ പിന്നെ ഇന്നലെ പോയിട്ടില്ല ഞാൻ ഇന്ന് പോയി ഇന്നലെ പിന്നെ പോവണെങ്കില്. ഒന്നാമത് ഇപ്പഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ ആട്ട്
ഉം ചൂട് കയ്യൂല പൊറത്ത് അത്രയും വേണ്ടപ്പെട്ടമതാകുമ്പോ പിന്നെ പോവാതിക്കാൻ വയ്യല്ലേ എഴുക്കാണ്ട്
ആഹ് അ അത് ശരി
ഉം ഉം മിനിയാന്നാണ് നാലീസായി തുടങ്ങിട്ട് മിനിയന്ന് തന്നെ പോയല്ലൊക്കെ വരേണ്ടത് മിനിയാന്ന. തന്നെ ഇന്നലെ പിന്നെ ബീഫ് ബിരിയാണി. ചിക്കൻ പൊരിച്ചത് മിനിയന്ന് ചിക്കൻ ബിരിയാണി ഇനന്നൊക്കെ പറഞ്ഞേ അങ്ങനെ മൂന്ന് നാല് ദിവസ ആയിക്കണ പറഞ്ഞ് വല്യ ഉം ആരൊക്കെ വല്യ വല്യ ആൾക്കാരൊക്ക വന്നക്കിട്ട്
ആഹ് ആഹ് അതെ ഇപ്പോഴത്തെ കല്യാണൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മള് പണ്ടത്തെ പോലെ ഒതുങ്ങിക്കൂടിയ കല്യാണല്ല ഇപ്പൊ മാ മക്കൾ എന്ത ഇഷ്ടാണോ പറയണത് അതിനനുസരിച്ച് ഉമ്മമാരും ഉപ്പമാരും അത്
ആഹ് അപ്പൊ അത അതിൽ അ അങ്ങനെ ആയി തീരാണ് അതൊക്കെ നിന്ന് കൊടുക്കല്ലാതെ
ഇങ്ങട്ട്ന്ന് ആ ഓരടക്ക ആായിരിക്കും നിങ്ങട്ട ആവാണ്.. ആ ഒരു പരിപാടിൽ ങ്ങോട്ട് പോലെ ഒക്കെ ലയിച്ച് പോവാണ്.
അപ്പൊ അങ്ങനെ നിന്നിട്ട് അപ്പൊ ബാക്ക്. നിക്ക്ണോല് പണ്ടത്തെതിൽ നിക്ണാൽ ഇപ്പോഴും അനെ തന്നെ നിക്കക്കുഎന്നല്ലാതെ.. അപ്പ ഫുള്ള് ന്യൂ മോഡൽ അല്ലേ.
ആഹ്
ഫുൾ കാര്യങ്ങളും.
അവരെ അറബിക് അറബിക് ഡിസൈന് അറബിക് ഡിസൈൻ.. അതേപലെ നല്ല സംഭവമാണ് ആ ഫർധതൊക്കെപാടെ.. ഈ അറബി മോഡല ആയിട്ടങ്ങ വരുമ്പോ ആ..
ആഹ് ആഹ് കണ്ണ് മാത്രം അങ്ങനെ കണ്ടു മുഖത്തൊക്കെ ഓരോ സാധനം വെച്ചിട്ട്. നല്ല ഭംഗിയ കാണാന്..
ആഹ് അതേപോലെ തന്നെ ഓരോ മെഹന്തി കല്യാണം.
ആഹ്.
പി സാരിക്കക്കെ പലയാത സാരികളൊക്കെ കൊടുത്താണ്ട്.. ഉമ്മമാരാടകം സാരിയില്. ഉമ്മാരും എളയമാരും അങ്ങനെ ഉമ്മാന്റെ അനിയത്തിയാള് എടത്തിയാള് എന്നത്. പിന്നെ പെണ്ണിന്റെ അനിയത്തി ഏട്ടത്തിയാള്..
അങ്ങനെ ഇപ്പ അങ്ങനെയാണ് ഇപ്പൊ ഫുള് അങ്ങനെയാണ്. അന്നെ കുറചീസം മുന്നേ തുടങ്ങി ഫ്രണ്ട്സ് എല്ലാവാരും കൂടി കേൾക്കും കുറച്ച് അതമെലെല്ലാം. ക സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഓരോ ഫുഡ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങയാണ്.. ഫുഡ് ഐറ്റംസ് തന്നെ പ്രധാന ഇ ഇപ്പ. കൊറേ ആയിട്ട ആദ്യത്തെ മാതിരി ആദ്യട്ട് നെയ്ച്ചോറ്. ഒരു കറി അല്ലെങ്കിൽ ഒരു ബിരിയാണി സ്വന്തം അങ്ങനെല്ലേനോ.
അങ്ങനേനെ ഇപ്പൊ അതല്ല ഇപ്പൊ രണ്ട് മൂന്ന് ഐറ്റംസാ ചോറ്. പിന്നെ നെയപ്പത്തല് പിന്നെ ചപ്പാത്തി. പൊറോട്ട അങ്ങനത്തത് വേറെ.
പറ്റാത്തവർക്ക് അങ്ങനെ അപ്പ നൈറ്റില കല്യാണംണെങ്കിലാണ് ഈ.. സാധാ ചോറിന്ന് കൊറച്ചര് മാറ്റം ഉണ്ടല്ലേ അപ്പൊ പിന്നെ ഫുള്ള് ചപ്പാത്തി പൊറോട്ട ആ അങ്ങനത്തെ വെള്ളപ്പം. അങ്ങനത്തൊക്കെയാണ്. പകലാകുമ്പോ പിന്നെ. അങ്ങനെ സാദാ ചോറും കാര്യങ്ങളും പിന്നെ അതിലും പറ്റാത്തവർക്ക് ഉണ്ടെങ്കിലേ അങ്ങനത്തൊക്കെ വെക്കുള്ളൂ.
ക്കളു ആഹ ശരിയാ.
ഉം
ഏതേനും കല്യാണം കളറാക്കി പോന്നുലെ.
നല്യാണം കളറാക്കി പോന്നു ഫുഡൊണ്ട് കളറാക്കി പോന്നു നല്ല ഫുഡും കാര്യങ്ങളും ആയപ്പോഴേ.
ആഹ ആഹ. ഓഡിറ്റോറിയത്തി നല്ല പാർക്കിങ്ങും നല്ല വ ഓഡിറ്റോറിയം നല്ലൊരു.. വൃത്തിയും വെടിപ്പും ആഹ വിശാലത ഉണ്ടെങ്കില് കല്യാണം അടി പൊള്യാവും.
അടിപൊളിയ നല്ല സെറ്റപ്പ് ആണ്. പിന്നെ എന്താഎന്താ പ എപ്പഴാ എത്തി കല്യാണത്തിന് പോയി.
ഞങ്ങള് ഒരു മൂന്നര നാാല മണിക്ക് ആയപ്പോഎത്തി.
ആഹ് ശെരി.
അവിടെ അയ്ന് പെണ്ണ് ചെക്കന്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടാ.. ഇങ്ങോട്ട് വന്നക്കേനും. രാവിലെ തന്നെ ഴ ഇങ്ങോട്ട് വന്നീന് വനെ. ആഹ ആ നൈറ്റ് നൈറ്റിൽല്ല ഉച്ചക്കനീന് കല്യാണം പിന്നെ.. നൈറ്റ്അവിടെ ചെക്കന്റെ വീട്ടില് നാളെ ണാല റിസപ്ഷൻ ആയിക്കോണ്ട് നാളെ കഴിക്ക നാളെ ണാലാ ഇന്ന് പിന്നെ ആഹ് ഇന്ന് എല്ലാരുംങ്ങോട്ട് പോന്നു ഇപ്പം നാളെ ചെറിയ റിസപ്ഷൻ അയക്കാണ്ടാക്കാരം വാക്കിലെ പോലെ ബന്ധുക്കാരെ വിളിച്ചണ്ടെങ്കിൽ റിസെപ്ഷന ആക്കി കഴിക്കാവും
ഉം ഇപ്പൊ ഫുള്ള് അങ്ങനെ തന്നെയല്ലേ അപ്പൊ പിന്നെ ഓരോന്നക്കെ
ആഹ്
ഓരോ ഐറ്റംസ് ഓ ഇപ്പോ അങ്ങനത്തെ പലതരം ഫുഡുകള് ഒളളത് കൊണ്ട്ഓരോദിവസം ഓരോന്ന് വച്ചുംരണ്ടെണ്ണ വെച്ചാലൊക്കെ ബാക്കി ക്കിയാണ്ഫുഡ് പല വിധം ബാക്കിയാണ് എന്നാലും
ആഹ് ആഹ് ഏ ആർക്കും കൂടാ ഒരുപോലെ ആർക്കും ഏത് പാവങ്ങൾക്കായാലും പണക്കാർക്കായാലും ഒക്കെ ഒരുപോലെ കൂടാ ഇപ്പോഴത്തെ കല്യാണത്തിന്
ആഹ് അതെ അങ്ങനെ കൂടാം
ആഹ
എന്നാ പിന്നെ എന്തൊക്കെയാ വെച്ചാല് ന്നാ
ആഹ് ഒക്കെആയിക്കോട്ടെ ന്നാല് ആഹ്